ആ ബ്രോ
ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ബ്രോ എവിടെയാണ് എന്താ പരിാടിയ
വീട്ടിലാണ് പ്രത്യേകച്ച് പരിപാടികളൊന്നുംല്ല ഇപ്പതാ വർക്ക കഴിഞ്ഞിപ്പോണം വെറുതെ ഇരിക്കാ
അതെ ആ എന്താ വെറുതെ എന്ത് പുറത്തക്കൊന്നും പോണല്ലേ
ആ പുറത്തേക്ക് പോണം ഇപ്പതാ വണ്ടി വർക്ക്ഷാപ്പ് കൊടുത്തേക്കാണ് അത് ഇപ്പൊ റെഡിക്കി എടുക്കണോ ഇപ്പൊ ബൈക്കിന്റെ ഒ അവസ്ഥ അത് അങ്ങോട്ടും അങ്ങോട്ടോ തട്ടിങ്ങോട്ടി കുറേ വിഷയങ്ങളൊക്കെ അ ചെറിയ വർക്കും എഞ്ചിമർ പണിയൊക്കെ ഒക്കെ കറ്റിരിക്കണ ഇപ്പ അത്ഞ് റെഡി ആക്കണം അപ്പ വണ്ടികള് പോക്പ പൊതുവേ ഇപ്പ എല്ലാവർക്കും ആശുള്ള ഒരു സാധനമാണല്ലോ അ പ്രത്യേകിച്ച് നമ്മള ബൈക്ക് പ ചെക്കന്മാരെ എടുത്ത് നോക്കുകയാണ്ടെങ്കില് ബൈക്ക ഇല്ലാതൊരു മനസ്സന് ഒരു ഏ ഒരു ചെക്കനും കിട്ടൂല അങ്ങനെ നോക്കാണ്ടെങ്കിൽന്നെ വന്താപ്പ അയിതിന പറ്റി പറയണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ ബൈക്കിന്റെ തന്നെ ഇന്റെപ്പതപ്പ ഇന്ന് പണിക്കൊടുത്ത് എന്റെ ചങ്ങായിമാര് ഇ പോലത്തെ എടുത്താണ് ഇപ്പൊ ഞാൻ പോണത് ഓ ബൈക്കിന്റെ എന്താണ് അത് അപകടണോ അല്ലെങ്കില് ചെലരിപ്പ പറിയല്ലോ അത പകടാണ് വീട്ടാരൊക്കെ പറയ്ണാണ ശ്രദ്ധിക്കണം ന്നൊക്കെള്ളത് പഷേ യാത്രാ സൗകര്യം നല്ലതന്നെണ് കാരണം ബൈക്ക് ഉപയോഗിച്ട്ടുണ്ടെങ്കില് ഈ ട്രാഫിക് ആ കാര്യങ്ങളൊന്ന പിന്നെ കാറുകള പേഷ്ച്ച് എന്താണ് ഇടിങ്ങിയ റോഡ് അങ്ങനത്തെ തിന്നൊക്കെ നമക്ക് എന്താക്കും പെട്ടെന്നൊന്ന് ഏ കയ്ച്ചിലായി പോരാനും അങ്ങനെ കൊറേ കാര്യങ്ങളൊര് ഒര് നല്ല കാര്യായിട്ടാണ് ഇൻ ക്കൊണത് പിന്നെറ്ഞ്ഞാല് കാറ്കളീം മറ്റേനി അപേക്ഷിച്ച് നോക്കാണ്ടെങ്കില് ബൈക്കുകളും കാറ്ണേക്കാളും മൈലേജ് കൂട്തലുണ്ടല്ലോ പിന്നെ ഈ ഇന്റർസെപ്റ്റർ ജിടി പോലത്തെ കാറിന്റെ പോലത്തെ മൈലേജ്ള്ള ബൈ ക്ക്കളുണ്ട് ഇല്ലാന്നല്ല ക്ഷേ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇന്ധന ലാഭം കൂടുതലുള്ള ഏതാണ് അധിക ബൈക്കുകളും ഉണ്ട്. പിന്നെന്താ പറ്യാ ഒരു സു സുഖാണത് പലർക്കും ബൈക്ക് ഓടിക്കുമ്പോന്താണ് ഒരു ഗതാഗത മാർഗ്ഗം മാത്രല്ലല്ലോ ഒരു ബൈക്കിനെ കൊണ്ട് അതൊരു വികാരായ് ട്ടാണ് എല്ലാവരും കാണ്ന്നത് കാരണം കൊറെ ദൂരെ യാത്രയ്യുമ്പോ റോഡുകളും റൈഡുകളും എല്ലൊര് ആസ്വദിക്കാ നമക്ക് കഴിയും. അത്പോലെ തന്നെ കാറ്ണെക്കാളും വെല തുച്ഛാണ് ബൈക്ക് വാങ്ങാനും അതുപോലെ തന്നെ പരിപാലിക്കാനൊക്കെ ചെലവ് വള രെ കൊറവാണ് പിന്നെറ്ഞ്ഞാല് ഡെലിവറി സർവീസ് ടാക്സി സേവനം അങ്ങനെ ബൈക്ക്കള് ഏ ടാക്സിന്ന്റ്ഞ്ഞാ ടാക്സികൾക്ക് കൊറവാണ് ക്ഷെ ഡെലിവറി സർവീസുകള്ല് ആയിരക്കണക്കിന് ആൾ ക്കാര് ജോലിയുണ്ട് ഇപ്പ ചെക്കന്മാര് ഏ പഠിക്ക്ന്ന ചെക്കന്മാര് ബൈക്ക് വാങ്ങിയിട്ട്ണ്ടെങ്കി തന്നെ ഈ സൊമാറ്റോ പോലത്തെ ഇട്ത്തോടാ പോയിട്ടും അങ്ങനൊക്കെ കൊറെ കാര്യങ്ങളെന്താക്ക്ന്ന്ണ്ട് പണം സമ്പാദിക്കാനൊക്കെ ഈ ബൈക്ക് കാരണം അങ്ങനെ കൊറേ മെ ച്ചങ്ങള്ണ്ട് പിന്നെന്ന് പറ്ഞ്ഞ്ട്ട്ണ്ടെങ്കില് അപകടങ്ങള് പലോരും ഇങ്ങനെ അപകടാണ് അപകടാണ്റ്ഞ്ഞാ ഓരോര്ത്തെരെ അശ്രദ്ധ കാരണങ്ങൾ വെ ര്ന്ന അപകടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം ഹെൽമെറ്റ് ധരിക്കാതെ പോവ നിയമലംഘനം നടത്ത ഇതൊക്കെ തന്നെയാണ് വിഷയങ്ങള് ബൈക്കിന്റെപ്പ ഞാനിപ്പന്ന്ങ്ങനെ ആലോയ്ച്ചോണ്ടിരി ക്ക്യാണ് ബ്രോക്ക് ഇതിനെ പറ്റി ഇപ്പന്തെങ്കിലും സംസാരിക്കാന്ണ്ടോ കാര്യങ്ങളോ പറയാനോ മറ്റതോ ഇണ്ടോ?
ആഹ് ബ്രോ ഞാനിപ്പോ നമ്മളെല്ണ്ടോരു പേഷൻ പ്ലസ് പറ്ഞ്ഞൊരു ബൈക്ക് അപ്പോ നമ്മളയിനെ കുറ് ച്ച് പറയാനറ്ഞ്ഞാല്പ്പോ ഞാനിപ്പോ ഇന്റെപ്പാന്റ പഴേ വണ്ട്യാണ് അത് നമ്മള് ഫുള്ള് പണിട്ക്കാറ്ഞ്ഞാ ഒന്നുല്ല വണ്ടിമ്മെ ആകൊര് എഞ്ചിൻ മാത്രം ബാക്കി ഒരു സാനുല്ലാ നാപ്പയ്നായിറ്പ്യക്കാ വണ്ടി പണിട്ത്തെറ്ക്കിയാതാ ഫൈനൊക്കെ പാടെ ഇപ്പോ ഇന്റെന്നൊരു മിസ്റ്റേക്ക് പറ്റി വണ്ടർ ഓയിൽ നോക്കാതോടി പിന്നിം അത് എഞ്ചിന്റെ പണ്യാ അത്പ്പ ഞങ്ങള്ങ്ങനെ ഓടിക്കൊണ്ടിരിക്ക്ണ്ട് എപ്പോ വാണേലും നിക്കാ ചെറ്യേ കെ ചെറിയാ കേടെളാ വന്ന്ട്ടോള്ളൂന്നാ പറിണത് ഏ അപ്പോ ചെറിയൊര് കേടെളാണെങ്കിലും ഞമ്മള് നല്ല പോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്റെല് വാപ്പ നേരാക്കി ട്ട് തന്നത് ഇഞ്ഞ്പ്പോ ആ വണ്ടർ പൈസ ഞാൻ പണിട്ക്കണം എന്തായാലും എട്ടുറ് പ്യാ ഒമ്പൊറ്പ്പ്യ ഒമ്പേനാറ്പ്പ്യെടെ പണി വരുന്നാണന്ന് പറീണത് പിസ്റ്റണും അയിന്റെ ഗ്രങ്ങോക്കെ പോയിന്നാ പറീണെ നമ്മക്ക് പ്പോ ഒര് ബാക്കിയുള്ളോരേല് ബൈക്കാണുമ്പോ ഭയങ്കര പൂതിയന്ന് ലൈഫീസ് വിത്തൌട്ട് ബൈക്ക്ന്ന് പറിണെ അവസ്ഥ്യേ നമക്ക് പണ്ട് ഒരു പയ്നെട്ട് വെയസാ വെയസ്സാവ്ണേന് മുന്ന് ക്ലാസ്സിന് പോവുമ്പോ പ്ലസ് വൺ പ്ലസ് ടു പോവുമ്പോ എല്ലാരെലും ബൈക്ക് കാണുമ്പോ ഭയങ്കര എടങ്ങേറ് നമ്മള്ങ്ങനെ നടന്നിട്ട ക്ലാസ്‌ ഞങ്ങക്ക് ഇവട്ന്ന് ആകൊര് കിലോമീറ്ററോള്ളു സ്കൂള്ക്ക് അപ്പൊ പ്ലസ് വണ്ണും പ്ലസ്റ്റൂന്നും ഭയങ്കര എടങ്ങേറായിന്ന് ഈ ബൈക്കില്ലായിറ്റ് എല്ലാരും ബൈക്ക്മ്മ അങ്ങോട്ടുങ്ങട്ടും പോവുമ്പോ നമ്മള് നടന്നോവുമ്പൊ ഭയങ്കര എടെങ്ങേറായിണ്ട്. അപ്പോ അന്ന് അപ്പൊ പയ്നെട്ട് വയസ്സായിട്ടില്ല പറ്ഞ്ഞ്ട്ടാണ് വാപ്പ വേടിച്ചരാഞ്ഞത് വേടിച്ചെരാഞ്ഞത് പറഞ്ഞാ അയ്ന് ഫണ്ടുല്ല ഒരു ഷൊട്ടോപ്പോ ഞാൻ പറ്ഞ്ഞീന്നെ നമ്മക്ക് ഈ വണ്ടി പണിട്ക്കാ അതാവുമ്പോ മൈലേജും കിട്ടും അത്യാവശ്യ മൈലജും കിട്ടും പറഞ്ഞ്ട്ട് പണിട്ത്ത വണ്ട്യ അപ്പോ ഇത്പ്പോ ഞമ്മക്ക് ഇങ്ങനൊര് അവസ്ഥ വെരുന്ന് വിചാരിച്ചില്ല പക്ഷെ ബൈക്ക് വര്ണ ബ്രോ അടിപൊളിയാ ഞമ്മക്കൊന്നും കി ട്രിപ്പ് പോവാന് കാറിനെക്കാളും കാറാകും ചെലോര്ക്കിഷ്ടം പക്ഷെ ചെലോര്ക്ക് അയ്നുവാണ്ടി ബൈക്ക് എക്സ്പീരിയൻസ് കീടിലാക്കാരം ഒന്നാമത് നമ്മളെ ഈ കം ഫേർട്ട് ചെല്പ്പം ചേലോര്ക്ക് കൊറവാക്കാരം കൂട്തല് ഇരിക്കുന്തോറും ബൈക്കിന് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നും പക്ഷെ അയ്നുവാണ്ടി ഈ എൻജോയ്മെന്റ് ചെയ്ത് പോണോര്ക്ക് ഏറ്റും അടിപൊളി സംഭവ പറഞ്ഞാ ബൈക്കാക്കാരം കാറിനെക്കാളും ഫീഡ് കിട്ടാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ബൈക്ക്മ്മ കിട്ടും അപ്പൊ ഇത് പറഞ്ഞാല് ഇപ്പ നമ്മളീ പേഷൻപ്ലസ്‌ സ്‌റ്ഞ്ഞാല് മൈലേജ്റ്ഞ്ഞാല് അറ് അമ്പത്തഞ്ച് ഞമ്മക്ക് കിട്ട്ണ്ട് ഈ എഞ്ചിൻ പണിയായിട്ട് അല്ലെങ്കിൽ ഒരഅറ് വൈന്റട്ത്ത് കിട്ടല്ണ്ട്ന്നാണ് ഇഞ്ഞോട് വാപ്പു പർണത് അറ് വത് അറവത്തഞ്ച് പിന്നെ അഞ്ചു കൊല്ലം നിർത്തിട്ട വൺണ്ട് അഞ്ച കൊല്ലം നിർത്തിട്ട് പണിയിട്ത്ത വണ്ടിയാണ് അപ്പൊ അയിന്റേതായ കൊഴപ്പങ്ങള് ക്കെണ്ടായിര്ന്നേ പിന്നെ ഞമ്മക്ക്പ്പാെ ഇതിനെ കുറിച്ച് പറയാർഞ്ഞാല് ഇപ്പീ ഞമ്മളീ ഈ കേരളത്തിൽ തന്നെ ബൈക്ക് ഒരു വീട്ട്ല് ഒരു ചുരുങ്ങിയത് ഒരു സ്കൂട്ടിയേലും ഇല്ലാത്തത് ഇണ്ടാവൂല ഈ ബൈക്ക് സ്കൂട്ടി അർണാ എല്ലാരും ഇത് മക്ക് തീരിയിണോരാണ് ഞമ്മക്കൊരു അട്ത്ത്ക്ക് പോണെങ്കിൽ തന്നെ വാക്കിയുള്ളോരെ വൈറ്റിയ്യണ്ട ആവശ്യല്ല ബെസ്സിന് പോണ്ട ആവശ്യല്യ നമുക്ക് പോണങ്ങി അമ്മക്ക് അമ്മളെ പെരേന്ന് വണ്ടിടെ ചാവി ഇട്ക്കാ തിരിക്കാ എണ്ണടിക്കാ പൂവാ അതാവുമ്പൊ ബാക്കിയുള്ളോരെ അഡോപ്റ്റിയ്യണ്ട ആവശ്യല്ല പിന്നെ നമുക്ക് ഞമ്മളെഷ്
നമ്മള ഇഷ്ടമുള്ളട്ത് നിർത്താം. ബസ്സിനെ പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഓല് പറണോർത്ത് നിർത്തണം. സ്റ്റോപ്പിന് നിർത്തണം.
ത്ത കൊറേ പ്രശ്നങ്ങള് ഇണ്ടാവും ഇതാവുമ്പാെ ഞമ്മക്ക് അമ്മളെ ഇഷ്ടള്ളോട്ത്ത് നിർത്താ ഞമ്മക്ക് അ ഇഷ്ടാെള്ളോട്ത്ത് അറങ്ങി എന്തുവാണങ്കിലും കെയി ക്ക അങ്ങനെ ഓരോ സുഖങ്ങള് അമ്മക്ക് ഇത് ന്ന്ണ്ട് ബാക്കിയുള്ളോരെ വെച്ച് അപോക്ഷിച്ചു യോക്കുമ്പോ ഒന്നുങ്കൂടി എനിക്ക് ഇക്ക് ഒന്നൂടി സാറ്റിസ്ഫാക്ഷൻ തോന്ന്ണത് ഈ ട്രിപ്പ് പോവാനെക്കെ ബൈക്കൈറ്റാണ് എനി ക്ക് തോന്നാറ്ള്ളത് പിന്നെ ചെലോർക്ക് ഓരോരുത്തര്ക്കും ഓരോ ഒപ്പീനിയനാവും ഓരോ ഇതായിരിക്കും എനിക്ക് എന്റെ ഇത് പറയാണങ്കി ഞാൻ ബൈക്കാണ് കൂടുതലും അഡോപ്റ്റ് ചെയ്യാറ് വാക്കിയുള്ളോരെ വെച്ച്ട്ട് അപ്പോ ഇനി ബ്രോക്ക് കൂട്തല് എന്തേലും സജസ്റ്റനോ ആ റിക്വസ്റ്റോ എന്തേലും തെ തെരാണ്ടോ അഡ്വേഷൻ അഡ്വേഷൻ അഡ്വേഷൻ എന്തേലും
ആഹ് ഐനെപറ്റി പറയാന്ന്ണ്ടെങ്കില് എന്താപ്പ പറയാ ബൈക്ക്കൾക്ക് കൊറേ മോശവശങ്ങളും ഇണ്ടല്ലോ അമ്മള് ഈ ട്രിപ്പിന്റൊക്ക നല്ല കാര്യങ്ങളെന്നേണ് ക ആള്കളെകൂടെ നല്ലെ എന്താ പറയാ നല്ല രൂപത്തില് പോയി വെരാനും കാര്യങ്ങൾക്കൊക്ക നല്ലതാണ് മോശവശങ്ങൾത് നോക്കണ്ട അപകട സാധ്യത എന്താണ് റോടപകടങ്ങൾലൊക്കെ ഇണ്ടല്ലോ ഐല് ഗുരുതരമായി പരിക്കേൽക്കാ അങ്ങനെ കൊറ ച്ച് വി വിഷയങ്ങളൊക്കെ എന്താണ് ഇ ബൈക്ക് കാരണം ഇണ്ട് ഇന്നാലും ബൈക്ക് ഒഴിവാക്ക്ന്ന ആരെങ്കിലും ഞമ്മളെ കേരളത്തില് ഇത് വരെ കണ്ട്ട്ടില്ല പിന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങള് വെര്ന്ന്ണ്ട് മോശവശങ്ങളെ നോക്കാന്ന്ണ്ടെങ്കിലാ എൻ എന്തൊരു കാര്യത്തിനും നോ ക്കിയാലും മോശവശങ്ങള് കാണും അപ്പൊ ബൈക്കിന്റെ നോക്കാന്ന് ഇണ്ടങ്കില് അങ്ങനെയെക്കെ തന്നെ ഇള്ളത് മഴ ചൂട് കാറ്റ് കാെറേ കാര്യങ്ങള് ഇണ്ടല്ലോ ഒക്കെ നേരിട്ട് ബാധിക്കും കാറില് അത് അങ്ങൻത്തെ പ്രശ്നങ്ങള് ഇണ്ടാവൂല പിന്നെ സുരക്ഷാ കൊറവ് പൊതുവേ പറയാണ്ട് കാറ്കളെ പോലെ തന്നെ ബോഡി പ്രൊട്ടക്ഷന് ഒന്നും ഇല്യല്ലോ അപ്പോ ചെറിയ അപകട ടം പോലും വലിയൊര് കാര്യത്തിലേക്ക് വെരാന് സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ശബ്ദമലിനീകരണം ഒര് വിഷയാണ് ചില റെന്താണ് സ് സൈലൻസറ് മാറ്റി അമിത ശബ്ദം ഇണ്ടാക്കാ പൊതുജനങ്ങക്ക് ബുദ്ധിമുട്ട് ഇണ്ടാക്കാ അങ്ങനെയൊക്കെ പറയ്ന്ന്ണ്ട് പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്ന്ണില്ല കാരണം അത് ബൈക്ക്കളെ പോലെ തന്നെ കാറ്കൾളും മറ്റെല്ലാ വണ്ടികൾളും ആഹ് ഒര് സംഗതികള്ണ്ട് ഇപ്പൊര് ട്രെെനിന് വെര് ന്ന വല്യ ശബ്ദങ്ങള്ണ്ട് വിമാനത്തിന് വല്യ ശബ്ദങ്ങള്ണ്ട് ഓരോ വണ്ടിക്ക് അതിന്റേതായ ശബ്ദങ്ങള്ണ്ട് അ ത് അത് വെറും ഒരു എന്താ പറയാ ഒര്കെട്ട് കഥ പോലെയായിട്ടാണ് ഇക്ക് തോന്ന്ണ് പിന്നെ വേഗത ഇയുവാക്കള് സ്റ്റണ്ട് റ് റൈസിംങ് നടത്തി കഥാണോഅ ത് മോശവശംന്നല്ല സംഗതി ഒര് രസാണ് ക്ഷപകടങ്ങളാണ് മൈനായിട്ട് ഇതില് കാണ്ന്നതേ പിന്നെ എന്താണ് ഇന്ന് ബൈക്ക് ഒരു വാഹനായിട്ട് തോന്ന്ണില്ല ഒര് സംസ്കാരായിട്ടാ ഇപ്പൊ തോന്ന്ണത് അപ്പൊ ഇത് ട്രന്റ് അ റൈഡിങ് ക്ലബ്ബ് ലോങ് റൈഡ് ട്യൂറിങ്ങ് ഓഫ് റോഡ് മോട്ടോർ സ്പോർട്സ്ന്നക്കെ പർണ വലിയൊര് സംസ്കാരത്തിന്റെ ഒരു ഭാഗായിട്ട് ഇപ്പ അമ്മളെ ബൈക്ക്കള് മൊത്തം മാറിയിട്ട്ണ്ട് അമ്മളെ സമൂഹത്തിലേക്ക് നോക്കണ്ട ബൈക്ക്കള് ഒരുപാട് സ്വാധീനങ്ങള് വെര്ത്തിയിട്ട് ഇപ്പൊ ഗ്രാമപ്രദേശങ്ങൾള് എന്താണ് ആള്കൾക്ക് ജോലിക്കും പഠനത്തിനും എത്താന് അത് ഒരു നല്ല കാര്യാണ് പിന്നെ അടിയന്തര സാഹചര്യ ങ്ങൾലെ വേഗത കൂട്ടിയാണ്ട് പെട്ടെന്നെര് യാത്ര ചെയ്യാന് അങ്ങനെ പിന്നെ ട്രാഫിക് നിയമ ലംഘനം വർദ്ധിപ്പിക്കാനൊര് കാരണാണത് പക്ഷെ എന്നാലും ട്രാഫിക് ഒന്നും ഇല്ലാതെ പരമാവധി ബ്ലോക് ക്ക്കളൊക്കെന്ന് തട്ടിമറിച്ചാണ്ട് നമുക്ക് പോവാംപറ്റും പിന്നെ എന്താ വെച്ചാല് പരിസ്ഥിതി വശത്തേക്കൊക്കെയാണ് പെട്രോൾ ബൈക്കുകൾ വായുമലിനീകരണം കുറച്ചുണ്ടാക്കും പിന്നെ ഇലക്ട്രിക് ബൈക്കുകളിപ്പം കൂടുതൽ ഇറങ്ങിയതൊണ്ട് വലിയ സീനില്ല പിന്നെ ഭാവിയിൽ ഇലക്ട്രിക് വണ്ടികൾ ഇറങ്ങും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പറയപ്പെടുന്നുണ്ടല്ലോ പിന്നെപ്പോ എന്താ സ്പോർട്സ് ബൈക്കുകള് യുവാക്കൾക്ക് ഇപ്പൊ ബ്രോനോട്പ്പ ഞാൻ ചോദിക്കാണ്ട്പ്പൊ യുവാക്കൾക്ക് നമ്മളെ യുവാക്കൾണ്ടല്ലോ അവർക്ക് സ്പോർട്സ് ബൈക്ക് അത് ആവശ്യമാണോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ അനുവദിക്കണോ പിന്നെ റോഡപടങ്ങൾ കാരണം ബൈക്കുകളോ അല്ലെങ്കിൽ റൈഡർമാരുടെ അശ്രദ്ധ അതുകൊണ്ടാണ് റോഡ് അപകടം ഉണ്ടാവുന്നത് പിന്നെ മോഡിഫിക്കേഷൻ അതിലൂടെ വേണം യുവാക്കൾക്ക് സ്പോർട്സ് ബൈസ് ബൈക്കുകളുടെ ആവശ്യം ഇപ്പൊ നിലവിലുണ്ടോ ഇലക്ട്രിക് ബൈക്കുകൾ പെട്രോൾ ബൈക്കുകളെക്കാളും പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംശയങ്ങൾ എനിക്കുണ്ട ബ്രോ ഒന്ന് പറഞ്ഞു തരാൻ പറ്റോ
ആഹ് ബ്രോ അയിനന്ന നമുക്ക് പറഞ്ഞ എന്ന് പറഞ്ഞാല് റോപക റോഡ് അപകടങ്ങളന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അഡക്റ്റ് ചെയ്യൻാനുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ പോണ സ്പീഡ് പിന്നെ ബ്രേക്കിങ് സിസ്റ്റം അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ഒരു വണ്ടി രാവിലെ ജസ്റ്റ് ഒന്ന് എടുക്കണതിന് മുന്നേ ആഹ് വണ്ടിയുടെ ബ്രേക്കിന്റെ പ്രശ്നം എന്താണ് ക്ലച്ച് എന്താണ് കുഴപ്പമില്ലാതാണോ അതുപോലെ ആക്സിലേറ്ററിന് എന്തെലും കപ്ലയിന്റ് ഉണ്ടോതൊക്കെമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒന്നാമത നമ്മള് അങ്ങനെ നമു ശ്രദ്ധിച്ചു നോക്കിയൽ തന്നെ നമു കൂടുതൽ അപകടങ്ങളും മാറ്റാം പിന്നെ നമ്മളെ മൈൻഡാണ് ഓരോ സമയത്ത് നമ്മള് സ്പീഡ് കൂട്ടുന്നോറ നമ്മള് വിചാരിക്കണം നമ്മളെ വീട്ടില് ഓരോ നമുക്ക് കാത്തിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് നമുക്ക് അച്ഛനും അമ്മ കാത്തിരിക്കുന്നവരുണ്ടന്ന് നമ്മൾ ആലോയിക്കണം നമ്മൾ പോക്മ്പോൾ നമ്മൾക്കാര മുമ്പിൽ മെയ്നാവാൻ വേണ്ടി കാട്ടി കൂട്ടുമ്പോഴും നമ്മൾ മിനിമം ഒരു അറുപതിൻ്റെള്ളിൽ കീപ്പ് ചെയ്യാൻ പറ്റ അറുതും കുറച്ച്ല്ല സ്പീഡ് കൂടുതലണെന്നന്നെയാണ് മനസ്സ് പറയത് ഒരു അമ്പത് നാനും കുഴപ്പമ നമുക്ക് ബ്രേക്ക് കുടിച്ചാ പെട്ടെന്ന് കിട്ടും ബാക്കിയുള്ള സ്പീഡൊക്കെ ആവുമ്പോൾ കൂടുതലായിരിക്കും പിന്നെ കൂടുതലും ഇപ്പോ റോട്ട് കൂടെ വരുന്ന പറഞ്ഞാൽ അപകടങ്ങളൾ ഒന്നാമത് ഇപ്പൊ നമ്മളെ നാട്ടില് കൂടുതലും ഈ മറ്റേ നാ ശല്യങ്ങളുണ്ട് നായകള് ഫ്രണ്ട് ചാടിയിട്ട് നമ്മള കൂടുതൽ ആളുകളും അപകടത്തിൽപ്പെട്ട് കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞ് കയ്യിൻ്റെ കയ്യിൻന്റെ പ്രശ്നങ്ങളും കാൽന്റെ പ്രശ്നങ്ങളും മുട്ടു പൊളിഞ്ഞ് അങ്ങനത്തെ ഭയങ്കര പ്രശ്നങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഗവൺമെന്റാണ് ഗവൺമെന്റാണെങ്കിൽ നമ്മളെ നായ്ക്കളൊന്നും ചെയ്യാൻ പാടില്ല സമ്മയിച്ചു പക്ഷെ ഈ അപകടം വരുന്നത് മനുഷ്യന്മാർക്ക ഭയങ്കര ഗുരുതരമായി പരി നമ്മ നാട്ടിൽപ്പോ റിപ്പോർട്ട് ചെയ്തൊ പിന്നെ കൂടുതലും വരത് ഈ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾന്ന് പറഞ്ഞാല് ഇങ്ങനത്തെ സംഭവങ്ങളാണ് അപകടങ്ങൾ കൂടുതൽ വരമോ ഷനിലൂടെ അപക അപകടങ്ങൾ വരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ മോഡിഫിക്കേഷൻ കൂടുതലും നഞമ്മളെ പുറത്ത നാടുകളിലൊക്കെ ഇത് സുലഭമായിട്ടുണ്ട് പക്ഷെ നമ്മള ഇവിടെ നാടുകളിൽ മാത്രമേ ഉള്ളൂ ഇതില്ലാത്തത് പിന്നെതിനെ കുറിച്ചിട്ട് നമുക്ക് മറ്റേ മോഡിഫിക്കേഷൻ ഒരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല പിന്നെ മോഡിഫിക്കേഷനിലൂടെ അപകടങ്ങൾ ഉണ്ടാവുന്ന ഭയങ്കരപ്പൊ കുറവാണ് അത് ഓരോരുത്തർ ഇഷ്ടമല്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ നമ്മള് വണ്ടി കൊണ്ട് നടക്കണം എന്നൊക്കെ ഓരോരുത്തര ഇഷ്ടാണ് പിന്നെ അതിനെ കുറിച്ച് പറയുമ്പോ ടയർ പുറത്തക്ക് തള്ളിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് അപകടയിട്ട് തോന്നാറില്ല അത് ഓഫ്റോഡിനായിട്ട് ഉപയോഗുമ്പോഴൊക്കെയ ആണെങ്കില് കൂടുതൽ ആളുകളും ഇത് ഉപയോഗിക്കാറ് ബ്രോക്ക്ത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറണ്ടോ
ഓ ഇതിനെക്കുറിച്ച് പറയണ്ട് മോഡിഫിക്കേഷൻ ബ്രോ പറഞ്ഞ പോലെ ശരി അതിനക്കൊണ്ട് ഒരു അപകടും ഇണ്ടായതായിട്ട് എനിക്കും തോന്നണ്ട അത് വെറും ഗവൺമെന്റിന്റെ ഒരു ഇടുത്ത് വെപ്പ് മാത്രേ ഉള്ളൂ വെറുതെ ഇടുത്ത് വയ്ക അത്രേള്ളൂ അല്ലാതെ മോഡിഫിക്കേഷൻ ഇപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയല്ല് കൊണ്ടന്നെ അങ്ങനെന്നും സംഭവിക്കും കാനും പറ്റി ബൈക്കിനെ പറ്റിട്ട് നമ്മൾപ്പോ ഇപ്പ ചർച്ച ചെയ്ത് തുടങ്ങാണ്ടെങ്കിൽ മോഡിഫിക്കേഷൻല്ല എന്ത് കാര്യത്തിനെറിച്ച് ചർച്ച ചെയ്താലും അത് അവസാനിക്കൂല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ടാവും അപ്പൊ അത് വിശദമായിട്ട് നമ്മുക്കൊന്ന് നേരിൽ കാണുമ്പോ നമ്മുക്ക് ഒന്ന് സംസാരിക്ക
ആ അത് നമുക്ക് നേരിട്ട് സംസാരിക്ക സ സ്പേസ് കിട്ടുമ്പ നമുക്ക് ഒന്നുടെ അടിപൊളിയായിട്ട് സംസാരിക്കാം ഓക്കെ
ഓക്കെ, ഓ താങ്ക് യൂ.
ശരി ശരി